ഒന്നില്ല പറയ്
ഹലോ
ആ പറഞ്ഞോളൂ കേൾക്കണില്ലേ
ഹലോ
ആ കേൾക്കുന്നില്ല
ശബ്ദം കുറവാണ്
ഇപ്പഴോ
ഇപ്പളും കൊറച്ച കേൾക്കണുള്ളൂ
ഇങ്ങോട്ടല്ലോ കേൾക്കണ്ടല്ലോ
ഏ ഇങ്ങട്ട് എന്തെയന്ന് ഫോണ് എ ഹെഡ്സെറ്റ് ആണോ
അല്ലല്ലേ ഫോണ് കൊഴപ്പില്ലല്ലോ
ഉം ചെറുതായി
ഉം ഞാപ്പൊ ഒരാ വിളിച്ചിട്ട് കൊഴപ്പൊന്നും പറഞ്ഞല്ലല്ലോ ആ കേൾക്കണില്ലേ പറയ്
ആ
എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം എവിടാ
ഫുഡ ഒക്കെ കഴിചോ. മഴ ഉണ്ടോ അവിടെ. മഴ രാവിലെ ഇന്നങ്ങനെ കൊറ ചെറുതായിട്ട് പെയ്തന്നു
ആ
ഇപ്പൊ ഉച്ചന്റെ ശേഷം ഉച്ചന്റെ ശേഷം ആ ഇപ്പ വെയിലാണ് അവിടെ
ഫുഡക്കെ കഴിച്ച
ഭക്ഷണക്കെ കഴിച്ചോ. ആ ഭക്ഷണംക്കെ കഴിച്ചു
ചെറുതായിട്ട് കേൾക്കണള്ളു സൗണ്ട്
തന്നെ ഫോണിൽന്ന പുതിയ ഫോണ ഇപ്പോ യൂസ് ചെയ്ത് വാങ്ങിയതണിപ്പോ കംപ്ലൈന്റ് ഉണ്ടായിട്ട്
ഉം
പിന്നെ എന്താ എന്താണോ അതെ ഇനിക്ക് സൗണ്ട് കുറ കുറഞ്ഞതണ് അല്ലാത്ത കുഴപ്പമില്ല പക്ഷെ ഞാൻ നല്ല സൗണ്ടില്ല പറയുന്നത്
ഉ ആന്നാ അതാവും
ആ അവി ആ സൗണ്ട് എന്റെറെ സൗണ്ട് ഇങ്ങട്ട നല്ലോം കേൾക്കണ്ട്
ഉം
ക്കെ ഉം
നല്ല ഫുഡൊക്കെ കഴിച്ചില്ലേ മീനാണോ
ആ ഫുഡൊക്കെ അയച്ചു ഇജി കയച്ചില്ലേ
ആ കഴിച്ചു
മീനും ചിക്കനൊന്നുംന്നില്ല ഇന്ന് മീനും ചിക്കനൊന്നും ഇല്ലാല മക്കക്ക് ഒക്കെ സോയാബീൻ ആയാ മതി അവർക്കൊക്കെ സോയാബീന ആണ് പൊരിച്ചു കൊടുക്കുന്നത്
ഉ
പൊരിച്ച് കൊടുത്ത ഓർക്ക് അതാണ് ഏറ്റവും ഇഷ്ടംഅല്ലെങ്കിൽ ഉരുളൻകഴങ്ങ്
ആതന്നെ ബ മീൻ ഇവർക്ക്മീനൊന്നും ഇഷ്ടല്ല
മീൻ ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല ഒന്നും മീൻ വാങ്ങിയിട്ടില്ല പിന്നെ മുതൽ പോത്തും ചിക്കൻ കറിയായിട്ട് അങ്ങനെ പോവൂല്ലനെ അപ്പൊ രണ്ട ദിവസം അങ്ങനെ പച്ചക്കറി ഒക്ക ആകക്കി കണ്ടങ്ങനെ തുങ്ങിയത് പക്ഷെ എനിക്ക് എനിക്ക് വിശപ്പ് കേറൂല
മീൻ ഇവിടെ വന്നില്ല ഇന്ന് മീന് വേണം
ഇനിക്ക് ഉ മീനോ പോത്തോ എന്തെങ്കിലൊക്കെ കോഴിമുട്ട ഒന്നും പറ്റില്ല കോഴിമുട്ടയും ഉണക്കാം ഉണക്കമീനൊന്നു ഞാൻ
ഇവിടെ കോയിമുട്ട പൊരിച്ചു ചെയ്തു
ആ മക്കളും ഉപ്പയുംഭർത്താവു ഓലൊക്കെ ചെയ്യും ഓലക്കൊക്കെ പറ്റും ക്കപറ്റാത്തെ അതുപോലെ തന്നെ മീന് മത്തി മത്തി പറ്റില്ല
ആഹ
ഇപ്പ ആയതാ കേട്ടോ ആദ്യ ആദ്യമൊന്നും ആ പ്രശ്നമേ ഇല്ലേ ഇനി ഇപ്പ ആയതാ മത്തി പറ്റൂല അവരിപ്പോ അയിനവക്കും ഇങ്ങനെ മടിപ്പ വരില്ല തുടങ്ങനെ അപ്പൊ ആങ്ങളെയൊക്കെ പറഞ്ഞു വി ഐ പി ആണ് ഇജ്ജ് വി ഐ പി ആണ് പറഞ്ഞെ കളിയാക്കും പറയാ അപ്പ ഞാൻ ബിരിയാണിയും കഴിക്കും
ഉം
അതൊന്നും ഞാൻ കഴിക്കൂല കുടുങ്ങി കുടുങ്ങിപ്പോയ കഴിച്ചാൽ പിന്നെ അതാണ് ഛർദ്ദിച്ച ഒഴിവാക്കണം എന്നെങ്കേ അങ്ങനെ മനം പുരട്ടി ഇങ്ങനെ തലവേദന ഒക്കെ ആയിട്ട് വരും
ആഹ ഇപ്പത്തെ മീനെ ഇത് പൊടിയൊക്കെ ഇട്ട് വരുന്നാണ് പറഞ്ഞത് മീൻ രുചിയില്ലലാ
ഉം അത് പറയുന്നേക്കാം ഇവരക്ക
ഹ
ഉപ്പയൊക്കെ അത് പറയുന്ന പറയുന്നുണ്ട് അറിയ
ആഹ മീനൊന്നും പഴയ പോലത്തെ രുചിയൊന്നുഇല്ല പയേ മീന ആകൂ
ആ ആ കൊറെേ ദിവസം കഴ്ഞ്ഞിട്ടല്ലേ നമ്മക്ക് കിട്ടണത്
ആഹ ഇപ്പൊ മഴൊക്കെ ആയിട്ടാവും മീനൊക്കെ അ നന്നാവാനെു
ഉം ചക്ക ഒക്കെ ഒണ്ടോ അവിടെ
ചക്കണ്ട് ഇവിടെ വിടിലില്ല
ഇവിടെകേ ഇങ്ങനെ ചാടി പോവാണ് എന്നിട്ട് അതിന്റെ വാസനയാണെങ്കിൽ അതിലേറെ ചക്കേന്റതേ
ആഹ്
ചക്കങ്ങട്ട് ചീഞ്ഞ് നാറി വാസനിച്ചിട്ടേ
ആഹ് ഇനി മഴ പെയ്താല് ചക്ക രസം ഉണ്ടാവുലല്ലോ വെള്ളം കേറൂലേ ഉമ് ഈ മഴണ്ടാവാ ണ്ടാവുമ്പോ ചക്ക ന്ന് മൂത്ത വരുള്ളൂ
ആഹ് അല്ല ഞങ്ങൾക്കിവിടെ ആദ്യ ആദ്യത്തിലുണ്ട് അവസാന ത്തിലുണ്ട് ചക്ക
ഇമ് ഇവിടെ മൂത്ത് വരണുള്ളു
ഇവിടക്ക
മാങ്ങൊക്കെ കഴിഞ്ഞൊടുങ്ങി തോന്നണുല്ലേ
മാങ്ങ ഇവിടില്ല
റംബുട്ടല്ലിയേ റംബുട്ട എല്ലടത്തണ്ടല്ലോ ഇപ്പം ഇഷ്ടം പോലെ
അതൊന്നും കുഴിച്ചിട്ടിട്ടില്ല ഇവിടെ തെങ്ങും കങ്ങും മാത്രമേ ഉള്ളൂ പ്ലാവും
ആഹ്
പുതിയ വീടെടുത്തിട്ട് അവിടെ ആ മുറ്റത്തൊക്കെ കുഴിച്ചു ഇടാമെന്ന് വിചാരിരിക്കിക്കുകയാണ്
ഉമ് ഞാൻ വാങ്ങണ വിചാരിക്കണ്ണ്ണ്ട്‌ ഇവിടെ തൈകൾ ഒന്നുല്ല എങ്
അവിടെ വീട്ടിൽ എന്റെ വീട്ടിലൊക്കെ ആങ്ങളാരൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ കായ പറിച്ച പറിച്ച് തുടങ്ങി
ആഹ് റംബുട്ടാനക്കേ രണ്ട് വർഷം കൊണ്ട് കായിക്കൂല
ആഹ് അങ്ങനത്തെ തൈ വാങ്ങിയാൽ അങ്ങനെ കായിക്കണ്ട്
എല്ലായിടത്തുംണ്ട് ഇഷ്ടം പോലെ
ഇഷ്ടം പോല ഇഷ്ടം പോലണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തല്ലേ പിന്നെ കഴിക്കാൻ പറ്റൂല നിപ്പണ്ട് പർഞ്ക്കാണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നല്ലോ ല്ലേ
ആ ആ ആ കഴിഞ്ഞ പ്രാവശ്യ
കഴിഞ്ഞ പ്രാവശ്യ ആയിരുന്നു കഴിഞ്ഞ പ്രാവശല്ലേ കഴിഞ്ഞ പ്രാവശല്ല ഇവിടെ മലപ്പുറത്തൊരു കുട്ടി മരിച്ചത്
ആ കഴിഞ്ഞ പ്രാവശ്യന്ന് തോന്നുന്നു കൂടുതലായിട്ടില്ല്യാ ഞ് കൊറച്ച് മങ്കടെ ആ കേട്ടിരുന്നു
മങ്കട ആ അവിടെ ആ വാത്ത് അത് കഴിഞ്ഞ പ്രാശം അതിന്റെ അതിന്റെ മുന്നത്തെ പ്രാവശ്യം ല്ലേ ആണ് ആണ് അങ്ങനെയാണ് അതില ആ ലോ ലോക്ക്ഡൌണിന്റെ മ്മാന്റെ മ്മാന്റെ പഞ്ചായത്തൊക്കെ ഉമ്മാന്റെ വീട് ആ പഞ്ചായത്ത് പെട്ടതേരുന്നു ആനക്കായം പഞ്ചായത്ത് അന്നൊക്കെ ലോക്കായി ലോക്കായിരുന്നു അവിടെക്കെ അപ്പ ഞങ്ങള് തലേന്നിന്റെ തലേ ന്നാണ് അമ്മോൻ്റെ മോൻ്റെ കല്ല്യാണം അത് കഴിഞ്ഞേന്റെ രണ്ടീസം കഴിഞ്ഞിട്ടാണ് ലോക്കായത് അങ്ങനെക്ക അതൊക്കെ പറഞ്ഞ് കൊറെ ചിരിച്ചീന് ഞങ്ങള്
വൈകുന്നേരം എന്താ ചായ ചായ സ്പെഷ്യൽ ണ്ടാവോ
ഞാന് പ്പം പൊതുവേ ചായനോട് ചായ കുടിക്കലില്ല രാവിലെ അങ്ങനെ തന്നെ ഞാൻ നല്ല വെയ്റ്റ് ണ്ട് അപ്പൊ വെയ് റ്റ് ഒന്ന് കുറയണന്ന് വിചാരിച്ചിട്ട് നല്ല വെയ് മധുരത്തിനോടൊക്കെ ഇപ്പം ഇപ്പ രണ്ടീസായിട്ട്
ഉം വെയിറ്റെങ്ങനെ കൊറക്കണത്
തിരി ഒഴിവാക്കി അരി അരി അരിൻ്റെ അള ചോറിൻ്റെ അള
എത്രണ്ട്. പിന്നെ എത്ര ഉണ്ട് തൂക്കാം?
ഞാന്. എഴുപത്തെട്ട് ഉണ്ടായിരുന്നു.
ഉം എഴുപതിന്റെ മോൾക്ക് അങ്ങോട്ട് കൂടുതലാണോ?
ആഹ അങ്ങോട്ട് കൂടുത, ഞാന എന്റെ വെറ്റിന് ഞാനി ഞാന്
നാല് ആ കൂടുതലാ?
അതിന് ഹൈറ്റോ ഹൈറ്റിന് അനുസരി
ഹൈറ്റ്. ഉണ്ട് അത്യാവശ്യം ഹൈറ്റ്ണ്ട്
അപ്പൊ കുഴപ്പല്ല.
നിങ്ങെള. ആയിറ്റില്ല ആയിറ്റി
ഞാനു ആയിറ്റുണ്ട്. അധികം ഇങ്ങനെ സംസാരിച്ചിട്ട് ചുമ വെരെ.
ആ
കഫം
വൈറ്റ് ഇല്ലെങ്കിലാ, വെറ്റ് തോന്നല് അറുപത്തിനാലൊക്കെ
ആ ചുടുവെള്ളം കുടിച്ച്കൊടുക്കേണ്ടിരു ന്നെങ്കിലെഇപ്പ, ചുമ മാറുള്ളൂ.
ആ
പിന്നെന്തൊക്കെ?
പിന്നെ എന്താണ്? വെയ്റ്റ് കൊറക്കലെ എങ്ങനെ പറഞ് ഷുഗറ് എല്ലാത, ഷു
ഞാന് ആ ആ മധുരത്തിന്റെ മധുരത്തിനോടൊക്കെ, നോ പറഞ്ഞു.
മധുരം കൊറക
പിന്നെ ആ മധുരം കെറച്ചു, ചോറിന്റെ അളവ് കെറച്ചു. ആ അത് അതൊന്നും, നോമ്പിന് ഒറ്റ ദിവസം ഉപയോഗിച്ചിട്ടില്ല. ഞാനൊക്കെ ചോറ് നലോം കഴിച്ചനി രണ്ട് കോരി ഒന്ന് ഇപ്പം ഇ
ഉ. ആ ചോറ് കൂടുതൽ എന്നാ വയറ് ചാടുംണറിണ്ടേക്ക.
എനിക്കല്ലെങ്കില വയറാണ് എനിക്ക് മക്കളെ പ്രസവം ഓപ്പറേഷൻ അയ്നി.
ഉ അത അങ്ങനെ കൊറക്കന്നോ, എക്സസൈസിമേൽ, കൊറക്കാൻ പറ്റോയ്കുലെ.
മക്കളെ രണ്ടാളെയും ഓപ്പറേഷൻ യ്നി വയറണ്ടായിക്കാണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ തടിച്ചത്.
ആ ആ പെണ്ണള് സ്ത്രീകള്. മുപ്പത് ഏജ് ഇങ്ങനെ തടിച്ചൂ വരും.
ഉം, ഞാന് ചെറുപ്പത്തിനൊന്നും തടിലാതെ. എടി. ആഹ
താല്പതെക്കെ ഉണ്ടാവുണ്ട, ഒന്നക്ക നാല്പത്തഞ്ചൊക്കെ. ഞ ഒരു അഞ്ച് വ ച്ച്ങ്ങനെ വരാൻ തോന്നിട്ട്. അതിന്റെ മുമ്പൊക്കെ നാല്പത്തഞ്ചക്കെ ഉണ്ടാരുന്നു.
അങ്ങനെ ആ ഒരു ദി ന് ഇങ്ങനെ കിട്ടണം എന്നാ നമുക്ക് ഇഷ്ടല്ലേ. അങ്ങനെ ആ തടിൽങ്ങനെ കിട്ടണം. നമുക്ക് ഏത് ഏത് ഡ്രെസ്സും ഇടാ.
ആ അന്ന്തടി വെക്കാനായിരുന്നു ഇഷ്ടം തടി വെ എന്തൊക്കെയാ ക കഴിക്കക്കെ കഴിച്ചിരുന്നു.
ഇപ്പോ ഇപ്പോ പോകാനല്ലേ ആഗ്രഹം? ഇപ്പോ ഒന്ന് കുറഞ്ഞിട്ടെങ്കിൽന്നല്ലേ.
ആ
പിന്നെന്താന്നാ? എന്നാ പിന്നെ വിളിക്ക ലേ
ആ ആ
ന്ന ശെരി ഉം ഉം